കേക്ക്‌ന്ന്ണ്ടോ ആഹ് എന്താ വിശേഷം
നല്ലന്നെ
ആഹ് ചോറെയിച്ചോ
ആഹ് തിന്നു
ഫ്രീ ആയിരിക്കാവുല്ലേ
ആഹ് മൂന്നരെക്കായ മക്കളൊക്കെ വരാനായില്ലേ
ഉഹ് എല്ലാരും പോയിനോ
ആ എല്ലാരും പോയിന് മൂന്നാള.
ആഹ് ചോറ് കൊണ്ടോവല കുട്ട്യളൊക്കെ?
ഇല്ല ആ ചെർത് ചെറിയേത് കൊണ്ടോവും ചെറിയ മോള്. മറ്റോൽക്ക് രണ്ടാക്കും സ്കൂള്ന്ന് ചോറ്ണ്ട്.
ആഹ് ആഹ് ആ ഇവടെ അങ്ങൻ തന്നെ.
ഉം അഒടെ എത്രാള മക്കള്?
ഇവടെ മൂന്നാളാ രണ്ടാള് പോണോരേള്ളൂ ഒന്ന് ചെറുതാ.
ആഹ് ആഹ്
ഒരാള് ഒരാൾ ചോറ് കൊണ്ടോവും ഒരാൾ ചോറ് അഒട്ന്ന് വാങ്ങും.
ആ ഇന്ന് മഴണ്ടാ അങ്ങോട്ടൊക്കെ? മഴണ്ടോ അങ്ങോട്ടോയ്ക്ക?
വെയില്ണ്ട് ഇന്ന്
ആ ഇവടെയക്കെ അങ്ങൻ തന്നെ ഇന്നലിം ഇന്നൊക്കെ നല്ല വെയില.
ഏ ഇന്നലെ വെയിലില്ലേനി ഇന്നലെ ഫുള്ള് മഴ ഇന്ന് വെയിലുണ്ട്. ഇന്ന്പ്പ രാവിലെ ഒന്ന് ചെർതായിട്ടൊന്ന് പെയ്ത് ഇന്നലെ പിന്നെ പെയ്തില്ല പിന്നെ നല്ല മ ഇതാ വെയില രണ്ട് മൂന്നി സായി വെയില് കിട്ടീട്ട് അലക്കക്കെ ഒണങ്ങാനേയ്
ആ അതെ അതെ നല്ലൊരു ആശ്വാസ വെയില് കണ്ടപ്പോ.
ആ എല്ലേ ഇതുവരേ മഴല്ല. എല്ല ചൂടു ആണ് ഇള്ള വെയില് ആ
ഉം
ഇങ്ങളെക്കെ അഒടെ മാല പ്രദേശത്തൊന്നും അല്ലല്ലോ?
അല്ല
ആഹ് മല പ്രദേശം ആവ്മ്പോ മഴയ്തമാരി പേടിയാണ്.
ആഹ് ആഹ് ഇവടെ അട്ത്തൊരു തോട്ണ്ട് അം പിന്നെ നല്ല വെള്ളം വന്നാലൊക്കെ തോട് ന്നറഞ്ഞ് വീടിന്റെടുത്തരൊക്കെ വെള്ളം വരും.
ആഹ് ആഹ് പാട വക്കാവൂലേ?
ആ പാടം തോടും ഒക്കെ ഇങ്ങനെ ഇള്ളരു ഏരിയേ.
ആ ഇങ്ങള് ഇങ്ങള് വീട് മാറേണ്ടോ ഇങ്ങട്ട്?
ആ ഇവട്ന്ന് മാ ഞങ്ങള് ഉം പിന്നെ ഒന്നില്ലേൽ മോൾല് വീട്ട്ക്ക് മാറിക്കും അല്ലെങ്കിൽ ഏ റിലേഷന്റെ വീട്ട്ക്ക്‌ എവിട്ക്കേലക്കെ പോവും.
ആ നമ്മളെ ഇവടെ ക്ക അങ്ങനെ തന്നെ ഇവടെ വെള്ളം കേറി കഴിഞ്ഞാൽ ഒരു എല്ലാ വീട്ടില സാനും ഒഴിച്ച്ണ പണിയാല്ലേ ക്കുണ്ടാവല്
ആ ഇവടെക്കെ അങ്ങൻ തന്നെ വള്ളം ഇങ്ങനെ വെര്നേ നോക്കിക്കല സാനൊക്കെ എട് തച്ച് ഒരു പണിയാണത്
ആ അതന്നെ
പിന്നെ ആ പഴയ രൂപത്തുക്ക് വരണ്ടേ
വീട് നന്നാക്കണെങ്കിന്നെ ഒരു പണിയല്ലേ ആ ചാളിയും വെള്ളവും ഒക്കെ കൂടായിട്ട്
ഉം പറയണ്ടോ
ഞ ഞങ്ങക്ക് ഇവിടെ പ്രശ്നല്ലട്ടോ ഇവിടന്ന് അങ്ങോട്ട് കൊറച്ച് താഴോട്ടക്കൊക്കെ അങ്ങനെ ഞങ്ങള് കൊറച്ച് മോൾലാണ് വെള്ളൊന്നും കേറൂല്ല പക്ഷെ മലപ്രദേശാണ് മല മല പൊട്ടി വരോ എന്നുള്ള പേടിയള്ളൂ
ആഹ് അങ്ങനത്തെ സ്ഥലത്ത് അങ്ങനെ ഒരു പേടി ണ്ടാവും
ആഹ്
എവിടെയായാലും പേടിന്നെ താഴത്തായ അതേമാതിരി വെള്ളം വരുവോന്ന് പേടിക്കണം ഉയരത്തായാലും മല പൊട്ടോന്ന് പേടിക്കണം
ആഹ് അതന്നെ
ഏതാലും ഒന്നും ഇല്ലാതിരിക്കട്ടെ ആർക്കും
ആഹ് അതെന്നെ ഉരുൾപൊട്ടലിനൊക്കെ ഓരോ ഭീകരതയല്ലേ
ആഹ് അതെ
കഴിഞ്ഞ പ്രാവശ്യത്തെ ഉരുൾപൊട്ടലിന്റെ ഷോക്ക് തന്നെ ആർക്കും ഇപ്പോളും മാറിയില്ല.
ആഹ് പറയാനുണ്ടോ
ചൂരൽ മലയത്തൊക്കെ
ആഹ് ആഹ്
ആഹ് ഞങ്ങള് അവിടെ പോയിന് ഇപ്പൊ കൊറച്ച് ദിവസം മുന്നേ
കാണാനോ
ആഹ് കാണാന്
ഉം വീഡിയോക്കെ ഇങ്ങനെ കാണലുണ്ട്. ആൾക്കാരൊക്കെ ഇങ്ങനെ പോയ കാണണം. പക്ഷെ എന്താ അറിയില്ല, അതാ അന്നത്തെ ആ ഒരിതൊക്കെ കണ്ടിട്ടേ എങ്ങനെ ഇപ്പൊ അവിടെ പോവുക, അവിടെ പോയിട്ട് അവിടത്തെ ആളുകളെ കാണുമ്പോ ഇപ്പോ എന്താ പറയാ ന്നൊക്കെ വിചാരിച്ചിട്ട് ആലോചിച്ചിട്ട് സങ്കടം വരും.
ചെന്നാ നമ്മക്ക് പിന്നൊന്നും വേണ്ടി വരില്ല. ഭയങ്കര സങ്കടം ആഹ് സ്ഥലമൊക്കെ കാണുമ്പോളേ
ആഹ് ആഹ്. ഞാനതിന്റെ അടുത്ത വരെക്കൊ പോയിണ്
ഓല സ്ഥലത്തിന്റെ പിന്നെ ഓല മറവ് ചെയ്ത സ്ഥലം ഉണ്ടല്ലോ
ആഹ് ആഹ്
പോകുമ്പോഴാണ് നമുക്ക് നെഞ്ചു പൊട്ടി പോവുക
ആഹ്
ഈ അതിലൊരു മൂന്ന് കുട്ടികളെ ഇത് ങ്ങനെ കാണലില്ലേപ്പൊ, ആ മൂന്ന് ആഹ് ആയിട്ടങ്ങൾതൊക്കൊ കാണുമ്പോ നമ്മുക്ക്, നമ്മളെ മക്കളൊക്കെ ഓർമ്മ വന്നിട്ട് നെഞ്ഞ് പൊട്ടി ആ അവിടെ പോയിട്ട്. ആഹ് ഖബറിന്റെ മുകളില് കുറെ കളിക്കോപ്പ് പിന്നെ വെള്ളക്കുപ്പി, മൂന്ന് കുട്ടികൾക്ക് ഒരേമാതിരി വെച്ച് കൊടുത്തിരിക്കയാ. ഫുള്ള് ലൈറ്റ് ഒക്കെ ഇട്ട് വെച്ച് നമ്മള് പെരെല് കുട്ടികൾക്ക് എങ്ങനെ വാങ്ങണ അതേപോലെ വാങ്ങി ഉം ഞമ്മള് ആ കുട്ടി കുട്ടികളെയും കൊണ്ടവിടെ പോകുമ്പോൾ നമ്മള മക്കളങ്ങോട്ട് ഓർമ്മ വന്ന് പോകുംന്ന അവിടെ പോയാല്
ഉം
ഭയങ്കരം ഒരു രാത്രിയിലെ വല്ലാത്തൊരവസ്ഥ ആഹ്.. അതന്നെ ഉറക്കത്തിലാണല്ലേ അതിറ്റിങ്ങൾ നമ്മള ഒക്ക ഉറങ്ങി കഴിഞ്ഞാല് എന്തുണ്ടാവും ഞമ്മളും അറിയില്ലല്ലോ
ആഹ് അന്നാ ഇത് സംഭവിച്ചന്നൊക്കെ ഇതേമാരിന്നെ തലേന്ന് പറയുമ്പോ അ അത്രയൊന്നും വെള്ളല്ലട്ടോ രാവിലെ നീച്ച് ഇങ്ങെട്ട് വന്നപ്പോതാ മുറ്റത്തിന്റെ എറക്ക് വെരെ വെള്ളം അപ്പൊ ഇത് പൊട്ടിയതൊന്നും ഞമ്മക്ക് അറിണില്ല പക്ഷെ മുറ്റം എറക്കര വെള്ളം അയില് ഞാന് ഇവട്ന്ന് ഇവലെ ഇപ്പാനെ വിളിച്ചാണ്ട് പറഞ്ഞ് പിന്നെ കിണറൊക്കെ മൂടീക്ക്ണ് മോട്ടറ്ട്ത്ത് കൊണ്ടരണ്ടേ വെള്ളം ആകെ വെള്ളം വന്ന്ണ്റ്ഞ്ഞ് അയില് ഏഹ് അ എല്ലാരും കൂടിം നീച്ച് വന്നോക്കുമ്പോ മുറ്റത്തെറ്റം വെള്ളം പിന്നെ ടി വി ഒക്കെ തൊറ ക്കുമ്പളല്ലേ ഇങ്ങനെ പൊട്ടീണ്ന്നും ഇങ്ങനെ വലിയൊരു പ്രശ്നണ്ടായിന്നൊക്കെ അറിയാ കാണ് ത് അന്നൊക്കെ ആ മോട്ടറൊക്കെ കത്തി പോയിട്ടോ വെള്ളം പെട്ടെന്ന് വന്ന്ട്ടേ
ഉരുൾപൊട്ടീട്ടാ നമക്ക് ഇവടെ വെള്ളം കൂട്ണത്.
ആഹ് അതെ അതെ
ഔഹ് പടച്ചോനെ വല്ലാത്തൊരവസ്ഥ ഇന്റെ പുതിയാപ്പ്ളോക്കെ അയിന്റെ ഇതിന് പോയിനി ആ മണ്ണിന്റെ അടീല് പെട്ടോലേ ഇട്ക്കാനേ ഉം ഇങ്ങട്ട് അത് വന്ന് നാലീസം ഭക്ഷണം കഴിച്ചില്ല അയ്ന് ആ ഒരു സങ്കടം തീര്ന്നില്ലാ കൊറേ
പോരേ ഇര്ന്ന് ട്ട് അയ്ന്റെ ഉം വീഡിയോസും ഫോട്ടോസും കാണ്ന്ന നമ്മക്കന്നെ സഹി ക്ക്ണ്ല്ല പിന്നെ ഇപ്പ നേരിട്ട് കാണ്ന്നോലെ അവസ്ഥ
കയ്യ് ചെറിയ കുട്ട്യേള വെരലൊക്കെ കിട്ട്ണ മണ്ണിന്റെ ഉള്ള്ന്നേ ഇന്നെട്ട് അയ്ന് ഇങ്ങെട്ട് പിന്നെ സങ്കടേനി കൊറെ ദിവസം വെന്നാണ്ട്
ആഹ് ഭയങ്കര ഏ മനസ്സോറപ്പന്നെ വാണം അതൊക്കെ ചെയ്യണങ്കില് നമ്മക്കൊക്കെ നമ്മളെ മക്കള് വീണൊന്ന് മുട്ട്ക്കാല് പൊട്ടിയാ തന്നെ എന്തൊര് എടങ്ങേറാ
ച്ചോൻ കാക്കട്ടെ എല്ലാരിം
അതന്നെ ആമീൻ
ഉം ഇപ്രാവശ്യം അയ്ന് മഴ കൂടാനായില്ല ജൂണ് തൊട ക്കല്ലേ ആയിട്ടോള്ളൂ
അതെ ജൂണ് തൊടക്കാണ് ഇത്രന്നും മഴ ഉണ്ടാവില്ല പക്ഷെ ഇപ്പം തന്നെ റെഡ് അലേട്ടൊക്കെ വന്ന്ട്ട്ള്ളെ മഴ വന്ന് പോയില്ലേ
അത് ഇതിന്റെ മുൻ ജൂണ്ന്റെ മുന്നേ നല്ല മഴ കിട്ടി ഇങ്ങക്ക് അവിടെ കിട്ടീനോ ഇവിടെക്കെ ഇണ്ടായ്നി
ഇല്ല ജൂണ്ന് മുന്നേ ഇവിടെ മഴയൊന്നും പെയ്തില്ല
ഇവടെ പെയ്ത് മ്മാ ആ നോമ്പ് ഇപ്പ ഇല്ല നമ്മളെ നോമ്പിന്റെ സമയത്തൊക്കെ നല്ല മഴയ്ത്ണ് ഇവടെ
ല്ല മഴയ്ത്
ഏഹ് ഇവടെ മൂന്നാലീസം അടീച്ച് മഴ പെയ്ത്ണ്
ആഹ് ഒരു ദിവസാ ഞങ്ങക്ക് നോമ്പിന് മഴ കിട്ടിയേ
ഏഹ് വെ വെ വെള്ള അന്നന്നെ വെള്ളത്തിന് ബുദ്ധിമുട്ട് ഇള്ളോല്തൊക്കെ ഒരു വെ വിധം കഴിഞ്ഞ്ണ് ഇവിട്ത്തൊക്കെ
ആഹ് ആഹ് ചെല ഭാഗത്ത് അയ്ന് ഇ ഇപ്പളും വെള്ളത്തിന്റെ പ്രശ്നം ഇപ്പൊക്കെ ആയിണ്ടാവൂട്ടോ ഇപ്പ ഈ മഴത്ത് ഇപ്പത് കി തീർന്ന്ട്ട്ണ്ടാവും
ആഹ് നിങ്ങക്ക് കെണറുണ്ടേക്കോ
ആഹ് ഞങ്ങക്ക് കെണറുണ്ട്
ആഹ് അതെ ഒരു മാലപ്രദേശൊള്ളവൽക്കൊക്കെ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാവുള്ളു കുന്നിന്റെ മുകളിലൊക്കെ നിൽക്കണോൽക്കേ ഈ പൈപ്പ് ലൈൻ വെള്ളം വെ കൊടുത്താലും ഓൽക്ക് അങ്ങന അങ്ങന സ്പീഡ് വരൂല്ലല്ലോ
ആഹ് ഇന്റെ ജേഷ്ട്ടത്തിനെ കല്ലായഴിച്ച വീട്ടിലൊക്കങ്ങന പൈപ്പ് വെള്ള പക്ഷെ ആയ് ച്ചേല് ഒരു ദിവസാണൊല്ലോ വെള്ളം വരിക ഈ വേനൽക്ക്
ആഹ് ജപ്പാ വെള്ള ആയ്ക്കാറില്ലേ
ആഹ് എന്നിട്ട് ഈ വെള്ളം ഒരാഴ്ച്ചേല് ഒരു ദിവസം വരും എന്നിട്ട് കിട്ടിലെട്ത്തോളം പാത്രത്തി ത്തി പിടിച്ചു വെക്കുക എന്നിട്ട് ഈ ആഴ്ചേല് ആഹ് ഒരു ദിവസാണല്ലോ തിരുമ്പ്ക ബാക്കിസോങ്ങ് തിരുമ്പാൻ ഇണ്ടാവൂല അല്ലാത്ത ആവശ്യങ്ങള്ക്കന്നെ വെള്ളം തേയൂല്ല
ആഹ് അതന്നെ നമ്മക്ക് എ മ്മ് മോട്ടറിട്ടാ ന്നെ തെയ്യ്യണില്ലേ പിന്നിപ്പം മോ ക്യു ഉണ്ട് തന്നെ പറഞ്ഞു
മോട്ടർനിപ്പോ എഹ് അപ് ചുരുങ്ങിയത് രണ്ട് ടാങ്ക് എന്തായാലും അടിച്ചനാ ചെലേസം മൂന്ന് ടേങ്കും വേണം ഇപ്പൊ ഈ പിന്നെ യൂറോപ്യൻ കക് കുസൊക്കെ കൂടി വരുമ്പോ നല്ല വെള്ള ചെലവ ആഹ് അങ്ങനെ തന്നെ
ശവർണ്ടല്ലോ ഈ കുൾച്ച്ണ അതൊക്കെ തിര്ച്ച് കഴിഞ്ഞാൽ നല്ല വള്ളത്തിന് ചെലവരും.
ആഹ് പിന്നെ കുട്ട്യാൾള്ള വീട്ടില് നോക്കും വേണ്ട.
ആഹ് അതന്നെ. ചെലേറ്റകൾക്ക് തിന്നണങ്കിൽ വെള്ളത്തിന്റെ ഇത് തൊറന്നിട്ടൊ
ആഹ് ഇവിടെക്കെ മക്കൾ പൈപിന്റോട്ട് പോയി അങ്ങനെ കളിച്ച് ഓല്തോറ പല്ലൊക്കെ തേക്കണങ്കിൽ എത്ര വെള്ളാ തുറന്നിടാ. അത് പൂട്ടിട്ട് തേക്കൂല അട തുറന്നിട്ടേ തേക്കൊള്ളൂ ഞമ്മള് കണ്ണടത്തി റ്റില്ലെങ്കിൽ ഓല അത് ടാങ്ക് തീർന്നാലും ഒലത് നിർത്തുല്ല.
അയ് ചെലോൽക്കൊക്കെ വെള്ളത്തിന് ബുദ്ധിമുട്ടല്ലോ അറിയുന്നോര്ണ്ടെ. ഞമ്മക്കൊന്നും പടച്ചോൻ ഇതൊരെ അങ്ങനത്തൊരിത് എത്തിച്ചില്ല. ഞാൻ ഇവിടെ വെള്ളവലൊക്കെ വെള്ള ക്കൊ പറയല്ല വള്ളല്ലാതെ ബുദ്ധിമുട്ടുന്നോ എത്രോ ജനങ്ങൾ ഇണ്ട്ട്ടോ. കൊറച്ച് എടുക്കാവു എടുക്കാവു റയ്ല്ലാരോട്.
ആഹ് അതെ.
ചെറ്യോലുണ്ടോ?
എങ്ങനെ?
ചെറിയ മക്കൾണ്ടോ?
ഇല്ല ചെറുതിന് മൂന്നര വയസ്സ് കഴിഞ്ഞിട്ടുള്ളു ഓളെപ്പോ ഞാൻ ഇ. പ്രാവിശ്യം നഴ്സറി ചേർത്ത്.
ആഹ് ആഹ് വരാനായിണ്ടാവുല്ലേ.
ആഹ് മൂന്നരക്ക് വിടും. വണ്ടിണ്ട് വണ്ടിണ്ട് വണ്ടീയില് വരും.
ആഹ് ആഹ്.
ആഹ്.
ഇവിടെ പിന്നെ നടന്ന് പോവാനുള്ള ദൂരൊള്ളു.
ആഹ് വടെ സ്കൂളും നഴ്സറിം ഒക്കെ കൊറച്ച് ദൂരെ, നടക്കാണ്ട് അത്യാവശ്യം ഒരു പ പത്ത് പന്ത്രണ്ടിൻറ്റ് നടക്കാണ്ട്, അപ്പൊക്കെ പിന്നെ ഓട്ടോ ഏൽപ്പിച്ച്ക്കാ.
ആഹ് ശരി.
ഡെയ്ലി പോയി കൊണ്ടോയി കൊണ്ടോര്ലന്നും നടക്കൂല.
ആഹ് വണ്ടിണ്ടെ സുഖാണെ.
ക്ക് നമ്മൾ നാല് പണി ഇടുക്കുമ്പോയ്ക്ക് ഓല് വരാനാവും എ അത്. ത്തായതന്നെങ്ങനെ അംഗണവാടിയിലാക്കിട്ട് ഇങ്ങനെ ല്ലാരും ചെയ്യിക്കും അംഗണവാടി ഇതേമായ്രി കൊറേ ദൂരെ. അപ്പോളെ. ഇപ്പ അറിം ആഹ് രാവിലെ കൊണ്ടേക്കിജിവിടെത്തുമ്പോ ത്തിന് പിന്നേം. മൂന്നണിയാമ്പോത്തി പിന്നിം കൊണ്ടരാ പോണോ? ൻക്കു വേറെ പണില്ലേ നഴ്‌സറിലാപ്പ ചേർത്താറിം ആഹ് അതാണ്.
രണ്ടിസം പോയി മൂന്നാമത്തിസം പോവാതിന്നാല്.
ആഹ്.
ഉം മടിയാവും ചെയ്യും.
ആഹ് അതെ അതെ.
മ്മ് ഞാൻ വിളിക്കാട്ടോ ആരന്ന ളിക്ക്.
ആഹ് ആയിക്കോട്ടെന്നാ.
ആഹ്.